ഹലോ
ഹലോ
ഹലോ അസ്സലാമു അലൈക്കും ഉണ്ട് കേക്ക്ണ്ട് കേക്ക്ണ്ടല്ലോ
എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ
നല്ല വിശേഷങ്ങള് ഇവിട്ത്തെ വിശേഷങ്ങൾ ഇതാ മഴ പെയ്തോണ്ടിരിക്ക്ണു ആ മഴ പെയ്തോണ്ടിരിക്ക്ണു ചോർച്ചയുണ്ട് ഇവിടെ പെയ്യ്ണ്ട് ഇവിടെ മഴ പെയ്തോണ്ടിരിക്കുവാഇപ്പം കേട്ടോ തുണി ഒന്നുഅലക്കാനൊക്കെ ഭയങ്ക പാടായി തുണി ഇടാനും എടുക്കാനൊക്കെ ഭയങ്കര പാപാ ഇന്ന് ഇന്ന് നല്ല മഴ ഇവിടെ. ഇന്നലെ വൈകുന്നേരം നല്ല മഴ ഉണ്ടേനു തോന്ന്ണു പക്ഷെ ഇവിടെ നല്ല മഴാണ് ഇപ്പൊ ഉം ന നല്ല കാറ്റ് ശക്തിയായി കാറ്റ് വീശി ആ അല്ലെ ഇവിടെ ശക്തിയായി കാ റ്റ് വീശി പക്ഷെ എന്താണ് മഴ കാര്യല്ല കാറ്റ്പെയ്താ അങ്ങനെ നല്ല കാറ്റ് കൊണ്ടുപോയി കാറ്റ് കൊണ്ടോയി മഴ.
മഴ പെയ്തിട്ടില്ലെങ്കിൽ വെള്ളം ഉണ്ടാവൂല എങ്ങനെ പോയിട്ടുണ്ടെങ്കില് നല്ല വെയിലർച്ചിട്ടുണ്ടല്ലോ ഈ ഈ പ്രാവശ്യത്തെ വോനൽക്ക് അതിനനുസരിച്ചൊക്കെ മഴ പെയ്
ഇപ്പം ജൂൺ കഴിയാറായി ല്ല ജൂൺ പ്പം രണ്ടിസം കഴിഞ്ഞാൽ ജൂൺ കഴിഞ്ഞില്ലേ നാളെത്തെ കഴിഞ്ഞാൽ ജൂൺ കഴിഞ്ഞില്ലേ
വേനലേ വേനലക്ക് പാമ്പുകളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിട്ട് പാമ്പുകൾക്കൊക്കെ മാളത്തിലിരിക്കാൻ കഴിയുന്നില്ല ഞങ്ങളവിട്ത്തെ ഒരു കുട്ടിനെ പാമ്പ് കടി ച്ചു രണ്ടു വയസ്സായ ഒരു കുട്ടിനെ പാമ്പ് കട്ച്ച് അവര് വിറകിന് പോയതാ റബർത്തോട്ടത്തേക്ക് പക്ഷെ ഒരു നാലിസം കൂടുംമ്പം പോവല്ണ്ട് അവര് ന്നിട്ട് ഇന്ന് അന്ന് പോയേല് വെറകും കൊണ്ട് ഇങ്ങട്ട് എറങ്ങി പോര്ന സമയത്ത് കുട്ടിനെ പാമ്പ് കട്ച്ച് അണലി അവിടെ ഓലെ വീടിന്റെ അട്ത്തെന്നെള്ള അവിടുന്ന് റബ്ബർ തോട്ടത്തിൽ വെറക്ണ്ടാവുല്ലോ വേനലൽക്കൊക്കെ നല്ല വെറക് ണ്ടാവല്ലോ എടയ്കെടയ്ക്ക് ഓല് പോണതാണ്
അയ്യോ എന്നിട്ട് വേറെ കൊഴപ്പൊന്നുല്ലല്ലോ
ല്ല കഴിച്ചിലായി കുട്ടി കഴിച്ചിലായി ഒന്നും കൊടു ഹോസ്പിറ്റലിൽ കൊട്ന്ന മടക്കീനി പിന്നെ അവിടെ നിന്നോട്ടെ ഇങ്ങളെന്താ കാട്ടാ ർഞ്കാട്ട് അവിടെന്നെ നിന്ന് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല എല്ലാരേം പ്രാർത്ഥനോണ്ട് കഴിച്ചിലായി ആ കുട്ടി
അല്ല ഹോസ്പിറ്റൽന്ന് മടക്കിയോ കുട്ടിയെ
ഹോസ്പിറ്റൽല്
കുട്ടിയെ മാടക്കി ക്കൊണ്ടോന്നോ
ഹോസ്പിറ്റൽന്ന് മടക്കാന്ന് പറഞ്ഞീനി മേലൊക്കെ ആകെ നീര് വന്ന് വണ്ണം വെച്ചി ട്ട് ആകെ ഇതായിട്ടുണ്ടായിരുന്നു.
അതെയോ അയ്യോ
അങ്ങനെ പിന്നെ ഏതായാലും മാറി എല്ലാരും പ്രാർത്ഥിച്ചിട്ട് മാറി കിട്ടി രണ്ടു വയസ്സായ കുട്ടി
അള്ളാ എന്താ അപ്പൊ എങ്ങനെയാ ഇപ്പം ആ കുട്ടിക്ക് പാമ്പ് കടിയേ
അത് അ ഇടയ്ക്കിടക്ക് മാ അത് നല്ല നടക്കാൻ കഴിയ്ണസ്ഥലാണ് വഴിയൊ ക്കെള്ള സ്ഥലാണ് റബ്ബർ തോട്ടത്തി കൂടെ അങ്ങനെ പോയിട്ട് എങ്ങനെ അറിയില്ല നടന്ന് പോന്നപ്പോ കുട്ടീനെ കൊ ത്തി പാമ്പ് ചാടി കൊത്തിക്കല്ല പാറി കൊത്തിക്കന്നാ പറഞ്ഞത്. ചടിക്കാണ്ട് പൊന്തിയാണ്ടെ ആ വൃത്തിയാറബ്ബർ തോട്ട് റബർ
ആ റബ്ബറാടോ അതാടോ പ്രശ്നം റബ്ബറല്ലേ?
ആ റബ്ബറാണ്. എന്തായാലും എന്താ പറയാ വലിയ ആൾക്കാരാവുമ്പോ പേടി വോ അപ്പൊ ഇങ്ങനെ നമുക്ക് വിഷം കേയറുവല്ലോ? ഇത് ചെറിയ കുട്ടിയായതുകൊണ്ട് കുട്ടിക്ക് എന്താണന്ന് അറിയൂല. അതുകൊണ്ട് ര രക്ഷപ്പെട്ടതാന്നാ പറഞ്ഞത് എന്നാൽ തന്നെ കുട്ടിന്റെ ഒരു ഭാഗം ഫുള്ള് നീര് വന്ന് വണ്ണം വെച്ചിട്ട് രക്തൊക്കെ എടുത്തിട്ട് രക്തം ഒന്ന് കട്ട് ആവണം നല്ലേന് മ്മള രക്തം നമ്മള ഒരു ഉടുക്കുവല്ലോ ആ രക്ത പച്ചവെള്ളം പോലെ നൽക്കുകഴ നമ്മള് എവിടെയെങ്കിലും കട്ടായി നക്കൂ ഒന്നും കട്ടൊന്നാവില്ല അവള് പറയാ ഇപ്പഴുണ്ട് കുപ്പിയിലിണ്ട് കറക്ടർന്ന്
അയിശ്ശോ, അല്ല പാ ആ പാമ്പിനെ കൊന്നോ തല്ലി കൊന്നോ?
ആ പാമ്പിനെ ഫോറസ്റ്റ്കാര് കൊണ്ടേയ്ക്കാണ്. അത് ഹോസ്പിറ്റൽക്ക് കൊണ്ടോയിനി, ഏതാ പാമ്പ്ന്നൊക്കെ അറിയാൻ വേണ്ടീട്ട് ഹോസ്പിറ്റൽ അണലി അണലി കടിച്ച ചീഞ്ഞ വിശന്നൊക്കെ പറഞ്ഞേക്കല്ലോ
കുട്ടികളൊക്കെ നോ കുട്ടികളൊക്കെ ശ്രദ്ധിക്കും നിങ്ങൾക്കടെ റബറ ഒള്ളതല്ലേ
ഞങ്ങളെവിടെല്ല ഞങ്ങൾ കുറച്ച് മേലെയാണ് മേലെ പെരേത്തെ
അതെ ആ ശ്രദ്ധിക്കൂ അ ശ്ര ശ്രദ്ധിക്കൂ ന്ന് പറയാ കുട്ടികളൊക്കെ മഴ പെയ്ത കൊണ്ട് കാര്യല്ല ചൂടൊന്നും പോയിട്ടില്ല മഴയില്ലെങ്കിൽ ഭയങ്കര ചൂട് കണ്ടോ
ആഹ മ മിനിയന്ന് രാത്രിയോക്കെ ഭയങ്കര ചൂടെനി
അതിന് മഴയില്ലെങ്കിൽ നമുക്ക് കിടക്കാൻ പറ്റില്ല ഭയങ്കര ചൂടാണ്
ചൂടാണ് മക്കളൊക്കെ ഏസിട്ടാ കിടന്ന മിനിയാന്ന് രാത്രിയോക്കെ അത്രൊക് ചൂട് വേനൽക്കൊക്കെ എസിട്ടന്നെ എല്ലാരും ഒരു എസിയൊന്നെള്ളൂ ആ റൂമൊക്കെ എല്ലാരും കൂടി വരില്ല എന്നിട്ട് എല്ലാരുംഅവിടങ്ങട്ട് കിടക്കൽ കട്ടുമ്മലും നിലത്തൊക്കൊയിട്ട് പായൊക്കെ ഇട്ടിട്ട്
ഇവിടെയൊരു എസി ഉള്ളു
ആഹ അന്നൊക്കെ എല്ലാ എല്ലാ എല്ലായിടത്തും ഒരു റൂമില് എസിയണെങ്കിൽ ആ റൂമിലേക്ക് ആണല്ലോ എല്ലാരും ഉണ്ടാവുക
അതെ അതെ ഇ കുഞ്ഞി മുറിൽ ഒരു എസി കാര്യരിക്കല്ലോ അതെ ആഹ് എങ്ങനെയൊക്കെ വേനൽക്കാലത്ത് കിടക്കാന് വേനക്കാലത്ത്
കടക്കാൻ കഴൂല തായൽ മേലെയാണ് ഏസി വെച്ചത് ആ പിന്നെ താഴെ പിന്നെ ഫാനലെഉള് ഫാൻഒന്നും ഇട്ട ഒന്നുമല്ല ചുട്ട് പൊള്ളല്ല എല്ലാരും ഏസിട്ടിട്ടന്നെ ചൂടായിന്ന് ഏസിട്ടിട്ടന്നെ തണുപ്പറിയണില്ല അത്ര
നല്ല ചൂട് ഞാനെന്ത ചെയന്ന് പറഞ്ഞഞ് കൊറച്ചു നേരം ഇട്ടിട്ട് തണപ്പാക്പോ ഓഫാക്കിയിട്ട് ഫാൻ ഇട്ട് കിടക്കും ഫാനും ഇടൂട്ടോ എസിട്ട് ഫാനും ഇടും രണ്ടും ഇടും ആഹ നല്ലൂടാ ഞാനപ്പ കൊറേ നേരം തണുപ്പതായിട്ട് അത് ഓഫ ഫാക്കിട്ട് ഫാൻ ഇടും അങ്ങനെ ചെയ്യും
അടുക്കളയിലൊക്കെ രാവിലെ ഉച്ചന്റെ ശേഷം അടുക്കളൽ നിക്കാൻ കഴിയില്ല കിച്ചണ്ളൊക്കെ നിന്നിട്ടുണ്ടെങ്കി വെന്തുരുകും നമ്മള് ആ ചൂട് ഒക്കപ്പാടായിട്ടേ ഞാനൊക്കെ മേ മേത്ത് വെള്ളം ഒഴിച്ചലാ ഐസുങ്കട്ട ട്ടാ ഇവിടെ ബെചീറ്റ് ഞാനിങ്ങനെ നടക്ക ജോലി ചെയ്യ അടുക്കളയിലൊക്കെ ശ്വാസം കിട്ടൂല ഇത്രക്കും ചൂടല്ലേനോ
മ്മ്
ന
ആഹ എന്താ ഉ യാത്രയൊക്കെ പോവാറുണ്ടോ
യാത്ര യാത്ര പോയിട്ടില്ല ഈപ്രാവശ്യത്തെ വേനൽക്കൊന്നും നമുക്ക് എവിടക്കും യാത്ര പോക ന്നും കഴിഞ്ഞില്ലാ ചൂടൊക്കെ ആയിട്ടേ എവിടക്കും പോയിട്ടില്ല യാത്ര അങ്ങനെ യാത്ര പോണ ആളുകളല്ല നമ്മള് വർത്താക്കന്മാര് വീട്ടിൽ ഓട്ടോ ഡ്രൈവർമാരൊക്ക ആകുമ്പോൾ നമുക്ക്ഓ ദിവസം ഓടിട്ട് കിട്ടണ്ടേ വീട്ടില് ചെലവും കാര്യങ്ങളും
നമ്മള് യാത്രയൊക്കെ പോകുമ്പോ അങ്ങനെ ഇല്ലതല്ല നേം പോ എല്ലാരും കൂടി കൂടുതൽ പോക്പോക്കെ പോകും അതൊ ഇഷ്ടം ഒരു കൂതല്ല ഒരു രസംമല്ലോവിടെ പോകവും
രസാണ് പിന്നെ നമ്മുക്ക് വേറെ കടങ്ങളും കാര്ങ്ങളൊക്കെ ഉണ്ടാവുമ്പോ നമ്മൾ അത്ക്ക് നോക്കും നമ്മള് യാത്രന്നും ചെയ്യാതങ്ങനെ സ്വരൂപിച്ച് കൂട്ടും അങ്ങനെല്ലേ ഒരാളല്ലേ ള്ളൂ ഇണ്ണ്ടാക്കാൻ വേറെ രളുകളൊക്കെ ണ്ടെങ്കി നമ്മുക്കൊക്കെ ചെയ്യാ
അ അ ഞങ്ങൾവിടേ ഇജ്ജ് വണ്ടി വിളിച്ചാ പോവ്വാ
അങ്ങനെ പോകൂലേ ആ അങ്ങനെ ചിലരൊക്കെ പോവല്ണ്ട് നമ്മളവിടെ അങ്ങനെ ആരും കൂട്ടത്തോടൊന്നും പോണ് കണ്ട് ഇവടെ അ പോകലില്ല ഓരോരുത്തര് ഓരോരുത്തര് ഓരോ കുടുംബങ്ങള് ഇങ്ങനെ പോവന്നല്ലാതെ
ആ അന്ന അവർക്ക് പോയതനെ മുകള എല്ലാർക്കും പോയതന്നെ
തൂറ് പോവ സിനിമക്ക് പോവാ അങ്ങൻത്തെരു ഏരിയല്ല ഒക്കെ പെണ്ണുങ്ങളെക്കെ വീട്ടിൽ ലൊതുങ്ങി ആണുങ്ങള്ൾ മാത്രം പൊർത്തറങ്ങി
അതഞ്ഞെ അതഞ്ഞെ ആ കാലഘട്ടം കഴിഞ്ഞു അതൊക്കെ പോയി
ആഹ് ഇപ്പത്തെ കുട്ടികളൊന്നും അയിന് കിട്ടൂലല്ലോ നമ്മ ഇന്റെ നമ്മള കാലത്തൊക്കെ അങ്ങനെ ചേലായിട്ട് ക്കുമ്പിടെ വീടിനുള്ളിൽ ഇവിടെ ണ്ടാ
ആ കാലഘട്ടൊക്കെ പോയി അതൊക്കെ ഇനി മാമക്ക് ഇതാവണം ന്താകണം
അതാണ് ആ കാലഘട്ടൊകൊക്കെ കഴിഞ്ഞു പ്പ കുട്ടികളക്കെ എല്ലാ പെൺകുട്ടിയൾക്കും ആൺകുട്ടിയൊക്കൊക്കെ ജോലിയാ ല്ലോ പിന്നെ കല്യാണൊക്കെ അന്നൊക്കെ പറഞ്ഞ പത്താം ക്ലാസ് കഴിയാ എട്ടാം ക്ലാസ്ന്നൊക്കെ കല്യാണം കഴി ഇപ്പൊ അങ്ങനല്ലല്ലോ അ പ്ലസ് ടു കഴഞ്ഞാല് ഒര്ക്ക് എന്തെലും ജോലി ആയി ണ്ടെങ്കിലൊ ഓല് കല്യാണം കഴിക്കൻ സമയി
തോന്നണം എനിക്ക് കല്യാണംവേണംന്ന് തോന്നിയാല് അവർ കഴിക്കാൻ പറ്റുള്ളൂ
അതാണ്േ
മാറലില്ലേ നമ്മ ഞാനൊക്കെന്ന് പറഞ്ഞാ പ്ലസ് ടു പ്ല വൺ പ്ലസ് ടു കഴഞ് ഞെന്നെ പിടിച്ച് വാപ്പ കെട്ടിച് കൊടുത്തു പയി നേഴ് പയിനെട്ട് വയസ്സ്
പിന്നെ പത്താം ക്ലാസ്സിന്ന് കല്ല്യണം പത്താം ക്ലാസ് കയ്യല് പത്താം ക്ലാസ് നിക്കാഹ്‌ കയിഞ്ണ് എസ് സൽ സി എൽസിന്റെ പരീക്ഷന്റെ മുഞെ നിക്കാഹ്‌ കയിഞ്ണ്
കൊന്നും പറയാ
ത് പരീശ കയ്യാൻ നീക്കേനി കല്യാണം കല്യാണം കയിചാന് ന്നാ ത്ര ബുദ്ധില്ലേള്ളൂ നമ്മുക്ക് പറയാനും അറീല്ല ഒര്
ന്റെ പ്ലസ് പ്ലസ് റ്റു കയിഞ്ഞു ഞാന്
അതെ അപ്പൊനമ്മള് മ്മള് നമ്മളെന്താ ഓരൊർത്തര് കല്യാണം കയിക്ക്ണ് വിടണ് അതൊക്കെല്ലേ നമ്മള് കാണാ അപ്പൊ നമ്മള് അതില്
നമ്മള് പിന്നെ ഇരുവത് വയസ്സാബ്ലേക്കും മൂന്ന് മക്കളു ആയി മൂന്ന് മക്കുളുയി അപ്പ വരൊക്കെ വലിയ നമ്മള് മുക്കും പ്രായവായി നമുക്കും പ്രായവായി
കുട്ട്യേക്കൊന്നും ഇരുവത്തഞ്ച് വയസ് സായാലും കുട്ടിളിലല്ലല്ലോ ഓല് ഓലെ കാര്യം കൈയിട്ടാണല്ലോ അതാണ് ഒരു മുപ്പത് വയസ്സാകുമ്പോത്തിന് കൊന്നുരണ്ണം കുട്ടികൾ ഉള്ളത് രണ്ട്കുട്ടികൾ
മക്കൾക്ക് ന്നന്നേ പഠിക്കുഓ മക്കളൊക്കെ
ഹാ പഠിക്കൊക്കെ ചെയ്യും ട്യൂഷനൊക്കെ ണ്ട് പത്താം ക്ലാസ്സിലല്ലേ പഠിക്കണ കൂട്ടത്തിൽ പെട്ട ആളുകൾ തന്നെ പഠിക്കാത്ത മക്കളൊന്നുല്ലാ
ദിവസം പഠികൊക്കെ കെയ്യും ആ പത്തിൽ ട്യൂഷൻ കൊടുക്ക്ണ്ട് എങ്ങനെങ്കിലോ ക്കെ എ പ്ലസ് കിട്ടിക്കോട്ടെ ന്നല്ലപ്പോ മ്മക്ക് സീറ്റൊക്കെ കിട്ടുള്ളൂ ദ് സീറ്റ് പ്പ ല്ലാരും പഠിക്കാനാട്ട് ഒരുങ്ങിക്കാണേ എത്ര പേസെന്റേജ് ഉണ്ടായാലും സീറ്റ് കിട്ടാൻ ഭയങ്കര പണീകാരം.
സീറ്റ് കിട്ട്വോ സീറ്റ് കിട്ട്വോന്നൊള്ളഭിപ്രായം.
ഇത്പ്പോ ഒന്നും കിട്ടീല്ല, ആ പത്താം ക്ലാസ് കഴിഞ്ഞ് നമുക്ക് കല്യാണം കഴിക്കാന്ന് പറയും, ഇപ്പൊ അതില്ല്യ. അപ്പ മാർക്ക് കിട് ട്ടിട്ട് ജയിച്ചിട്ട്, പിന്നെ പ്ലസ് ടു പ്ലസ് വണ്ണും പ്ലസ് ടും കഴിഞ്ഞട്ട് പിന്നിം പഠിക്കണേ.
അതെ പഠിപ്പക്ക പോയി. അതുകൊണ്ട് കാര്യല്ലാലോ, ഇപ്പഴത്തെ കാ ഇപ്പഴത്തെ കാലം മക്കളുടെ കാര്യം മക്കൾടെ സ്വന്തം കാലിൽ നിൽക്കാറാവുന്നമ്മക് ശ്രദ്ധിക്കണല്ലോ അവർക്ക് ഒരു സ്വയം തൊഴിലു വേണ്ടേ? ഇപ്പ ഇപ്പൊ കെട്ടുകളിലെല്ലാം അവരു സ്വന്തം കാലിൽ നിക്കാനുള്ള യോഗ്യത നമ്മൾ നോക്കണ്ടത്. എന്നിട്ടൊക്കെ കല്യാണക്കെ പിന്നെ കല്യാണക്കാ
അങ്ങനെയാണല്ലോ ഇപ്പത്തെ ഒരു സിസ്റ്റം കിടക്കണത് അങ്ങനെ നല്ലൊരു കാര്യമാണ് കേട്ടോ അത് അത് അത് നല്ലൊ ഒരു കാര്യാണത്.
അതെ അതൊക്കെ നല്ല കാര്യങ്ങള് തന്നെയ, അത് നമ്മ ഉണ്ടാക്കാൻ പറ്റില്ല.
അതസെറ്റ് അക്സെപ്റ്റ് എല്ലോം ചെയ്യാം.
ആ അതെ അതെ. ആ ഞമ്മുടെ ഈ ഭാഗത്തൊന്നും ഇപ്പൊ, ഉണ്ട് പെട്ടെന്നൊന്നും കല്യാണം ആരും കഴിച്ചു കൊടുക്കില്ല എന്റനിയന് അനിയന്റെ മോളുണ്ട് ആ കുട്ടി ഇപ്പ ഡിഗി സെക്കന്റ് ഇയർ ആവ. പോണ്.
ഇപ്പ ആണുങ്ങൾക്ക് പെണ്ണു കിട്ടാനില്ല എല്ലാരും ഇപ്പൊ പെൺകുട്ടികളുണ്ടോ പെൺകുട്ടികളുണ്ടോ ചോദിച്ചു നടക്കാ പണ്ട പറയാ പെൺകട്ടികള് പെര നെറഞ്ഞു നിക്ക്
നമ്മുടെ മോനക്ക് പെണ്ണു നോയിക്കൊണ്ടിരിക്കയാ പെൺകുട്ടികളെയൊന്നും കിട്ടാൻ വഴിയില്ല. പെമ്പിള്ളേരൊന്നും ഇറങ്ങണില്ല ആ പെമ്പിള്ളേരെറങ്ങണില്ല ഗവൺമെന്റ് ന്റ് ജോലി വേണന്ന് ആ നമ്മള ടൈം ആയിട്ടോ, ടൈം ടൈം നോക്ക്, ടൈം നോക്ക്, പത്ത് മിനിറ്റ് ആയി, പത്ത് മിനിറ്റ്, ഓ ക്കെ ഓക്കെ എന്തായിക്കോ ആ കട്ടാ കട്ടായി കട്ടാക്കിക്കോ. ഓക്കെ